ഹലോ
കേക്കണില്ലെ
ആഹ് കേക്കണുണ്ട്
ആഹ് ഭക്ഷണവൊക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ചിപ്പോ ഇരിക്കാ
ആ കെടക്കലില്ലേ ഉച്ചക്ക്
കെടക്കലൊന്നുല്ല ഇന്നിപ്പോ മക്കക്കൊന്നും സ്കൂളില്ലാത്തോണ്ടേ
ആഹ് അപ്പൊ കിടക്കാൻ ഒന്നിനും അയക്കുണുണ്ടാവൂലല്ലേ
ആഹ് കെട ആ അതെന്നെ ഓല്ണ്ടാവുമ്പോ പിന്നെ
ആഹ്
പണി തീരൂല അ ഇങ്ങള് ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു
ആ എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടോ?
സ്പെഷ്യല് ഉം മീനന്നെ ചിക്കനുണ്ട് പിന്നെ ഇപ്പ പയറുപ്പേരി അ അവിടെ
ഇവിടെ സ്പെഷ്യലൊന്നും ഇല്ല ബീഫ് കറിയ്ണ്ട്
ആ
അപ്പോ വേറൊന്നുല്ല അഎന്നുള്ളൂ
ഉം മഴ ഒക്കെണ്ടോ
ഇന്ന് മഴ കൊറവാണ്
ഉം ഇവിടെ അങ്ങനെത്തന്നെ ഇപ്പൊ നല്ല വെയിലാണ് ഉച്ച തൊട്ട് രാവിലെ അങ്ങനെ മൂടി മഴ വ വന്ന്
ആ അതെന്നെ ഇന്ന് ഇന്നും ഇന്നാലൊക്കെ മഴ കുറവാണല്ലോ
മയ കുറവാണ്
ഉം
ഉം
പിന്നെ എന്താ എത്ര മക്കള്ണ്ട്?
രണ്ട്
ആഹ് ശരി
സെക്കന്റ്ത്താ ഒരാള്
ആഹ് ഇവിടെ നാലാളുണ്ട്
ആഹ് ഹസ്ബന്റ് ജോലിക്ക് പോയോ ഹസ്ബന്റ് ജോലിക്ക് പോയോ
ആഹ് അഅ് പോയിണ് രാവിലെ പോയിണ്
ആ
മക്കള് എല്ലാരും പഠിക്ക അപ്പൊ പിന്നെ ഓല് ഇന്ന് ലീവാണ് എല്ലാർക്കും
ആഹ്
അയ്പ്പം
ശനിയാഴ്ച്ച ലീവ് ആവുല്ലല്ലേ
ആഹ് ഇന്നും നാളെ
ടൂഷന് അങ്ങനൊന്നും ഉണ്ടാവൂല്ലല്ലേ
ഏഹ് ട്യൂഷനൊന്നുല്ല ചെറിയ മക്കളാ ചെറിയ മക്കളാന്ന് ഒരാള് ഒന്നിലും ഒരാള് അഞ്ചിലു പിന്നെ വല്യോരു രണ്ടാളു ഹോസ്റ്റല്ല പഠിക്കണ നിന്ന് പഠിക്ക
പിന്റെ ഒരാള ചേർത്തീട്ടില്ല
ആഹ് ശരി അവിടിങ്ങള് സ്വന്തം വീട്ടില
അല്ലല്ല
ഉം
കല്യാണം കഴിഞ്ഞ് വന്നത്ത
ആഹ് ശരി
വേറെന്തെക്കയാ കതെ
നല്ല സുഖായിട്ട് പോണ്
ഏഹ് അവിടെ അങ്ങനെ എന്താ കൃഷികളൊക്കെ ഒണ്ടോ ഇങ്ങക്ക്
ആഹ്
ഉം
അങ്ങനെ കൊറഞ്ഞിട്ട് ഒന്നൂല്ല കൊറ മയക്കിട്ട് ഇപ്പൊ കൊറച്ചൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിലുള്ളതൊക്കെ ഞാൻ ഇണ്ടാക്കിയിരുന്നു
ആഹ് ചക്കേം മാങ്ങെക്കൊണ്ടൊ
ആഹ് മാങ്ങല്ല ചക്ക എന്താ
പിന്നെ ഇതൊക്കൊണ്ടോ മുരിങ്ങെല പച്ചക്ക
ആഹ് ആഹ് അത്ണ്ട് മ മുരിങ്ങെണ്ടെല ഇണ്ട് പിന്നെ മ ത്തന്റെ പിന്നെ അതിപ്പൊ കഴിഞ്ഞപ്പം മഴ പെയ്തപ്പ ഇങ്ങനെ തളിർത്ത് വര്ന്നൊണ്ട് പുതിയത് കുഴിച്ചിട്ടത്
ആഹ് ശരി ചെടികളൊക്കെ ഒണ്ടോ വീട്ടില്
കൊറേ കാര്യായിട്ട് എന്നെയാണ് ഇഷ്ടം കൊറേ എല താളിപ്പയങ്ങാണ്ട് അങ്ങനെ ഇണ്ടാക്കിയാണ്ട് കൊറേ
ആഹ് അത് നല്ലതാണല്ല നമ്മക്ക് ഹൽത്ത് ഹെൽത്തിന് നല്ലതാണല്ലൊ മക്കക്കൊന്നും പു മക്കളൊന്നും കൂട്ടാൻ പറ
ആഹ് ഓര് വേണ്ടിന്താ അല്ലാതെ ഈ മത്തന്റെ ചാറിക്കെ ഇഷ്ടെ
ആഹ്
എലയ